കേക്കുന്നുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്
ആ കഴിക്കാനൊക്കെ കൊടുത്തോ മക്കക്കൊക്കെ
ഇല്ല ഒരാളതാ ഞാൻ നിസ്കരിച്ണ ടൈം ഇട്ത് അവ്ടെ കെട വന്ന് ഉറങ്ങി ചെറിയാള് ഇനിയിപ്പ അതിനെ വിളിച്ച് എണീപ്പിച്ച്
കഴിക്കാൻ കൊടുക്കുമ്പം ഇനിയിപ്പം കഴിക്കോ അന്നേരം
ഇല്ല ഇനിയിപ്പൊ കരച്ചിലായിരിക്കും അതാ പറയുന്നത് ഉം
നമ്മക്ക് തന്നെ ബുദ്ധിമുട്ട് നമ്മളൊരു രണ്ട് നമ്മളൊരു രണ്ട് മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് സമയം പോയി
അതന്നെ ആ ഇനിയിപ്പ എന്ത് യ്യുന്ന എല്ലാരും ഒറങ്ങുന്ന സമയത്ത് ഓള് ഇങ്ങെണീക്കും എന്നിട്ട് എനക്ക് ഉറക്ക്‌ വരുന്നില്ല ഉമ്മ ഉറങ്ങണ്ടാന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലായിരിക്കും
ആ എല്ലായിടത്തും ഇതൊക്കെ തന്നെ കളി
ഒറങ്ങാൻ പറിം അങ്ങനെ നേരത്തെ ഒറങ്ങിയാല് ആ സമയത്ത് എണീച്ചിട്ട് പിന്നെ കരച്ചിലന്ന ആരും ഉറങ്ങറ് എനക്ക് ഒറക്ക്‌ വരുന്നില്ല ലഅതുകൊണ്ട് ആരും ഉറങ്ങണ്ടാന്ന് പറയും പിന്നെ
ഞാൻ പിന്നെ പരമാവധിയുടെ പരമാവധിയുടെ പരമാവധി എങ്ങനെയെങ്കിലും ഒറക്കത്തില്ല
ഇല്ല അതാ നല്ലത് ഇത് ഇപ്പ ഇന്ന് ഇന്നത്തെ കാര്യം ഇന്റെ പോക്കാ നോക്കണ്ട എന്റെ ഒർക്കും കൂടെ ക്യാൻസല്
നമുക്ക് തണുപ്പും പിടിച്ച് ഒന്ന് ഉറങ്ങാൻ നോക്കുമ്പോ ഉറ ഇപ്പം ഇത് വരുമ്പോ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാന്നേ
ഞാ പിന്നെ ഒന്നാമത് രാവിലെ എണീകും വേണ്ടേ
അതെ അതാ നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്
പിന്നെ പണിയൊക്കെ ഒതുങ്ങിയിട്ട് കിടക്കാന്ന് വിചാരിച്ച അപ്പഴത്തേക്ക് പിന്നെ ഇവര് വരുന്ന സമയയാവും
അതെ അത് പിന്നെ ഒട്ടും നടക്കത്തില്ല ആ പണി ഒതുങ്ങി നമ്മള് കിടക്കില് മാത്രം നടക്കുന്ന ഒരു കാര്യം ഇല്ല
ആ
കാര്യം എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്ക്‌ നല്ല പണി യുണ്ട്
ആ എന്തെങ്കിലും ഉണ്ടാവും ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവും ഉം പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാ ആ
കൊടുക്കാനായിട്ടില്ല കൊടുക്കാനായിട്ട് ഒരു അഞ്ചാറ് പപ്പടവും കൂടെ പൊരിക്കന്നും പറഞ്ഞൊണ്ട്
ആഹ് പിന്നെ ഹസ്ബൻഡ് എത്തിയ
ഇല്ല. അതും വരാനായിട്ട് സക്കലം കൂടി താമസിക്കും. അപ്പം നാളെ ഒരു സകലം പൂരിയാങ്ങാനും ഉണ്ടാക്കുവാണെ കറി ക്കി കടല ഇച്ചിരി വെക്കാന്ന്ർക്കു എങ്ങനെയാ ആ കടല വെക്കണേ?
നിങ്ങളെങ്ങനെക്കാറ്? ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കും തേങ്ങ അരച്ചിട്ട ഉണ്ടാക്കും അല്ലാതെയും ഉണ്ടാക്കും.
എനിക്ക് തരങ്ങ അരച്ചിട്ട് വെക്കുന്നതും രണ്ട രീതിൽ ഞാനും വെക്കും. പക്ഷെ എല്ലാം ശരിയാ.
ആഹ് ആഹ്
കറിയും നല്ലതല്ലേ?
ആഹ് രണ്ട ടേസ്റ്റ്ണ്ടാവും. ഞാന ഇണ്ടാക്കാവ പിന്നെ ഉരുളക്കന് പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഇടും പിന്നെ തക്കാളി പിന്നെ ഇഞ്ചി പച്ചമുളക്
ഞാൻ അതൊക്കെ ഇട്ട് കറി വെക്കുന്നത് ഗ്രീൻ ഗ്രീൻ ബീൻസ്.
ആഹ പിന്നെ കടലക്കറിയിൽ എന്താ ഇടുവ അങ്ങനെ വെക്കുവ?
ഒന്നും ഇടൂ. ഇചിയും വെളത്തുള്ളി അങ്ങനുള്ള സാധനം മാത്രം അരിഞ്ഞട്ട് വഴി ഇറച്ചിക്ക കറി വെക്കുന്ന ഇറച്ച മാത്രമല്ലേ വരത്തുള്ളൂ.
ആഹ് എന്നാ ഞാൻ പറ ഗ്രീൻ പീസ് അങ്ങനെയാൻ വെക്കുവ വറൊന്നുടാതെ.
ആഹ് ഗ്രീ ആ ഓ തിരിച്ചാ അവിടെ ചെയ്യണം അല്ലേ?
ആഹ് ആഹ്
ഉം ഹ് ചിക്കറല്ലേ ഡേസ്ണ്ടവാ
എന്തോ?
പൂരിക്ക് ബാജിക്കറില്ലേ ടേസ്റ്റ് ഉണ്ട പൂരി ഭാജി
എ ഏ
അതാേൻ കഴിയയും ചെയ്യല്ല.
ഉം ഇവിടെ അങ്ങനെ വലിയ ഒരു ഉം നമു എന്താന്ന് പറഞ്ഞാലും ഹ് ഈ എരിവുള്ള കറികളാ കൂടുതലും
വേണ്ടതാ
ഇഷ്ടം ഉം
ആഹ് ആഹ് പിന്നെ ബാജ്യ ആവുമ്പോ നമ്മുക്ക് എരുവല കയരറ്റ് ഇട്ടിട്ട് ണ്ടാക്കിയല്
അതെങ്ങനെയാണ് വെക്കണേ?
അത് ഇതിനല്ല. വേഗം കഴിയും ഉരുളക്കെഴങ്ങും കാരറ്റും മുറിച്ചിടുക അതിന്റെറകത്ത് പിന്നെ ഉള്ളി മുറിച്ചിടാ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. അത്ണ്ടെങ്കും ഓപ്ഷനൽണ് താല്പര്യന്റെ ട്ടാ മതി. എന്നിട്ട് വേവിക്കുക. പിന്നെ നമ്മള കടുകിട്ട് തോവിക്ക അതന്നെ.
ഓക്കെ ഓക്കേ ഓക്കെ ഈ ബാജഗറി എന്നൊക്കെ പറഞ്ഞ അ നമുക്കവടെ ഇങ്ങനെ കുറുമന്നൊക്കെ പറയുമ്പരട നല്ലേ? ആഹ് അങ്ങനെയൊക്കെ എന്തെങ്കിലും അല്ലെ നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള കറികളൊന്നും ഇവിടെ ഒന്നാത്തെ കാര്ം ഓടത്തില്ല.
ആഹ് പക്ഷെ എനക്കിഷ്ടം ഞാൻ പൂരി ഉണ്ടാക്കുന്ന ണ്ടെങ്കില ഒന്നക്കിണ്ട് ഇറച്ചിക്കറി അല്ലെങ്കിൽ ഈ ബാജിക്കറി ഉണ്ടാക്കുക.
ആഹ് ഇവിടെക്കെ എങ്ങനാന്ന് ചോച്ച കഴിഞ്ഞാ കൊറെ അങ്ങോട്ട് നീട്ടി ചാറും കഷ്ണ ഒക്കെ കൂട്ടി നല്ല എരുവ്വാക്കി
ആഹ്
അങ്ങനെങ്ങെ ശീല ആ ഇവിടെക്കെ
ആഹ് പക്ഷെ അത് ചാറ് ആക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവൂല അത് തീരെ വെള്ളയില്ലാത്ത രീതിയില ഉണ്ടാവ
ആ കുറുമ അത് കുറുകി ഇരിക്കണ്ടേ
ബാജിക്കറി അതാ അതന്നെ
ഇവിടെക്കെ അങ്ങോട്ട് അടിച്ച് നീട്ടി ഒഴിച്ച് കുളുത്തി എടുക്കാവുന്ന പോലെ ചാറ് പക്ഷെ നീണ്ട ചാറ് വേണം ചാറിന് കുറ ഇതിരി വേണം കൊഴുപ്പ് വേണം പക്ഷേ ചാറും വേണം
ആ ചാറ് വേണം പക്ഷെ ഇത് വേണല്ലോ
ആഹ് കൊഴുപ്പും വേണം അപ്പം തേങ്ങ അരച്ചിട്ട് വെക്കു ആണെങ്കിൽ മല്ലിയ മുളകും ചേർത്ത് മൂപ്പിച്ച് വെക്കുവോ
ആഹ് ആഹ്
അങ്ങനെ ചെയ്യും
ആ ആ പക്ഷെ പാജിക്കറി അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവൂല
ഉം അത് കൊള്ളൂല അങ്ങനെ വെച്ച കഴിഞ്ഞാൽ നമുക്കത് അതുകൊണ്ട് ഞാൻ മാക്സിമം ആ കറി ഉണ്ടാക്കാറില്ല
ആഹ് പിന്നെ
ഇനിയിപ്പം ഉ പിള്ളേർക്ക് ബാക്കിയുള്ളവർക്ക് കഴിക്കാന്
എങ്ങനെ
ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കണ്ടേ
ആ ഇനിയിപ്പം മറ്റയാളക്ക് കൊടുക്കണം ഹസ്ബന്റ് പിന്നെ ഞൻ പറഞ്ഞില്ല ആ വീട്ട് കൂടലായതുകൊണ്ട് അങ്ങെ പോയിട്ടണ്ട് ഇനിയിപ്പം ഞാനും മോനും മൂളള് വൈളളം കഴിച്ചാല്
ആഹ് അപ്പൊ പുള്ളിഇപ്പേ ഒന്നും വരൂല്ലേ
മഗ്രിബിന്റെമുന്നേ പോയതായിന് ഇപ്പ എത്തായിരിക്കും അതാണ്ഞന് മൂപ്പര് വരുന്നത് വാ പിന്ന
എല്ലായിടത്തും മുപ്പര്മാര് വരണം കഴിഞ്ഞാ പിന്നെ ഒന്നും നടക്കൂല
ഇല്ല്ല്ല അ ഒരാൾക്ക് ഒരു സമയല്ലേ വീട്ടിലിടാവു ആ ഒരു സമയത്ത് നമ്മള്
അതെയ അതും നടക്കൂലാ അതും ശരിയാണ് പിന്നെ പകലൊക്കെ പിന്നെ നമ്മള് ഞാനൊക്കെ ആണെങ്കിലും ഫ്രീ ആണ്
ആഹ് പിന്നെ
ഇനിയിപ്പം ഏതായാലും നമ്മുടെ ഇന്നത്തെ ദിവസം തീർന്നു
അതന്നെ ഇന്നത്തത് കഴിഞ്ഞ്
ഇന്നത്തെ ദിവസവും തീർന്നു ഇന്നത്തെ നമ്മുടെ ആരോഗ്യം തീർന്നു
അതന്നെ ആയിസിന്നൊരു ദിവസം കൂടെ കഴിഞ്ഞു
ഒരു പങ്കും കൂടെ അങ്ങ് തീർന്നു കിട്ടി ഏതായാലും
അതന്നെ ഇതാ മഴ വീണ്ടും തൊടങ്ങി ഉ പിന്നെ എങ്ങനെ അവിടെ കൃഷിയള്ണ്ടാ ങ്ങ്ളെ വീട്ടില്
നമ്മുടെ വീട്ടില് കൃഷിയൊന്നുംഇല്ല പിന്നെ എന്നാലും കൊറച്ച് എനിക്ക് വേണുന്ന കാന്തരി തൈ
ആഹ്
അങ്ങനെയുള്ള സാധനമൊക്കെ നമ്മള് സ്വന്തമായിട്ടുള്ള ഇണ്ടാക്കാൻ പിന്നെ എന്റെ സ്വന്തം വീട്ടില് ഏ ചേനാ, ചേമ്പ്, കാച്ചില്, ചക്ക, മാങ്ങ, തേങ്ങ. ഏലം എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ കണ്ടും കൊണ്ടും കൊതിയും മതിയും ഒക്കെ വളർന്ന് വന്നുകൊണ്ട് ഇതിനോടൊന്നും ഒരും താൽപര്യം ല്ല യിട്ട് ഇപ്പം പിള്ളോരെയൊക്കെ എങ്ങനെയെ നോക്കുക സ്കൂളിൽ നിന്ന് വരുത്തുക വിടുക പിന്നെ
അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ടല്ലേ ഇഷ്ടം പോലെ
അതെ അത് തന്നെ ന്യായം തീരാ തീരുന്നില്ല ഇപ്പ തന്നേം തീർന്നിട്ടില്ല ഇനി.. സ്കൂളിൽ കൊണ്ടുയിട്ട് വന്നേക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുവിധം ഒന്ന് ഒതുങ്ങിയതേ ഉള്ളൂ. അപ്പൊ അതേപ്പ അടുത്തത് ചോറും കാര്യങ്ങളും എല്ലാം എടുക്കുമ്പോത്തേക്കും ഇനി അത് അടുത്തതായിട്ട് അങ്ങനെ നേരെങ്ങു..
ആഹ അതന്നെ മെയിനായിട്ട് ഇ പാത്രം കൈകലെന്നെ..
ഹുയ്യോ ഹ് ഹ്..
മ്ഹ് എങ്ങനെയാ.. ആവാന്നറിയില്ല എന്തെങ്കും ഒരു ജോലി കഴിയുമ്പോൾത്തേക്ക്..
ഇതു ആവും ഇവിടെ ഞാൻ അക്ഷയപാത്രംന്നാ പറയുന്നത് ഒരി.. ഒരിക്കലും അത് ഒഴിവാകാറില്ല.. അതേപോലെന്നെ ആ. അതേപോലെ തന്നെ.. മെയിനായിട്ട് വരുന്ന ഒരു പണിയാണ് ആ പ തുണി മടക്ക്..
അതന്നെ. ശില്പം മഴ ആയതുകൊണ്ട് ആ, ഒരു ടാസ്ക് ഇല്ലാലോ..
ആ അന്നാലും ഒതുങ്ങുന്നില്ലല്ലോ എവിടെങ്കിലൊക്കെഞാത്തി ഞാത്തി ഇടുവല്ലോ. ഒണങ്ങയില്ല..
അതെന്നെ. ആ, ഞാനടുക്കൂല ഞാൻ ആയലുമ തന്നെ ഇടുവ ചെയ്യാ എന്നിട്ട് അവിടെന്നെട്..
ഞനും തേച് കൊടുക്കു..
ആഹ..
ഞാനും ഞാനുഅങ്ങനൊക്കെ. തന്നെ.. അവട്. ഒത്തിരി അലമാരീന്നടുത്ത്..
ഇതില്മ്.. വേയിലുണ്ടെങ്കിൽ ഒന്ന് വയിലൽത്തിട്ടിട്ട് എന്ത്യ്യോ അളമാരിൽ മാറ്റി വെക്കും അല്ലാ മടക് ഒരു മണല്ലേ അതിനെന്തോ. സ്.. ളെയിരിക്കുംല്ലേ..
അതെ അതെ അതെ അതെ അതെ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന്ചോയിച്ച ൽ കൂടുതലായിട്ടു.. പിന്നെ ഈ മ്മ് മ്മ്ഹ്ഹ്. എന്നാ പറയണ്ട്.. തേച്ച് വ ആലമാരിലിക്കുന്ന ഒരു മഴസ്.. സമയംതൊടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാരണം വശാൽ. അലമാരീരികുന്ന കൂടുതാൽ ഇങ്ങോട്ട്ടുക്കത്തില്ല..
ആ. ആ ആ..
അലമാരിയിലിരിക്കുന്ന എടുത്ത് പുറത്തോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ടാസ്കാത്..
എത്ത് നല്ലതായാലും എന്തേയ അന്നെ തിരിചു മറിചു അതന്നെടാ..
ഹ് ഹ് ഹ..
എങ്ങനാറും അത്ര കൊഴപ്പണ്ടാവൂല്ല..
മ്മ്ഹ്. അതെ.. കേക്കുന്നുണ്ടോ ഇടക്കൊന്ന് കട്ടായി പോന്നുണ്ടല്ലേ.. കട്ടാക്കാതിരുന്നാമതി തിരിചുവെരുബോ കൊർചെയ്ബത്.. നെടിവന്നോളു. ഹലോം. എങ്ങനെയെങ്കിലും കട്ട.. കാതെ കൊർച്ചു നേരം കൂടെ വെയിറ്റെയ്ത് വെക്കുര്ന്നെങ്കി നല്ലതായിരുന്നു..
ഹലോ..
ഹലോ ആ. കട്ടെയ്യാതെ.. സമയം നമ്മള് കളയാതെ കട്ട് ചെയ്യണ്ട..